കേക്കാൽ
കേക്കാ കേക്കാ അവട്ക്ക്‌ കേക്കാവോ
ആഹ് കേക്കാണ്ട്
ഉം എന്താക്കെണ്ട് വിശേഷം
സുഖാണ് കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോണ്
ഉം
ഇങ്ങനെ ഭക്ഷണം കഴിക്കൊക്കെയ്ത് ആഹ് കഴിച്ച്ങ്ങനെ കെടക്കാ
ആഹ്
അവ്ടെ കഴിഞ്ഞ്ലേ ഇന്ന്ല്ല ഇന്ന്ല്ല മഴല്ലാ റസ്റ്റിലാവുലെ
ആഹ്
ഉം കുട്ട്യേള് എന്ത്ണ്ടായിന്നു
ഞാൻ പഠിക്ക്യാ
ആഹ് ആഹ്
ഉം
എത്രേ പ്ലസ് റ്റൊ
അല്ലല്ല നെഴ്സിങ്
ആഹ് ആഹ്
ഉം അവടെ എന്തോ
ഇന്നലെ വിളിച്ചീന്നൊ
ഇല്ലില്ല ഞാൻ കൊറച്ചൂസായി വിളിച്ചിട്ടില്ലേ
ആഹ്
എന്തേയ്യുവാ
ഞാനിങ്ങനെ വെറ്തെ കെടക്കാ
അത് ശെരി പിന്നെ മഴയ്ണ്ടോ അവിടൊക്കെണ്ടോ
ഇല്ല ഇല്ല അവിടെണ്ടോ
ഇല്ല ഇവിടെ തണ്പ്പാ ചെറ്തായിട്ട് മഴയില്ല
ആഹ് ഹോസ്റ്റൽലാണോ ആഹ് വീട്ട്ന്ന് കൊറെ വിട്ട്ട്ടാ
വീട്ട്ന്ന് ആ കൊറെക്കയി കൊറെ ദൂരെ കർണാടകയാ
ആഹ് ആ
ഉം
എങ്ങനെവ്ട്ത്തെ ഫുഡും കാര്യങ്ങളൊ
അയീ ഒട്ടും കൊളത്തില്ല ഉം എനി ക്കാണേ മിസ്സെയ്യും വീട്ടിലെ ഫുഡും
ആഹ് ഇപ്പളാ അന്റെ വീട്ട്ത്തെ ഫുഡിന്റെ വെല അറിണെ
അതെ യ്യോ സത്യായിട്ടും വീട്ടിലായിരുന്നപ്പ പച്ചക്കറിയൊന്നും കഴികത്തില്ലായിര്ന്നേ ഇവിടെ വന്നപ്പോ കൊതിയായി അവോണ്ട് ഇപ്പ എന്നാ തിന്നാ കിട്ടിയാലും തിന്നും
ആ
ഹ് ഹും എന്തേ ന്ന് സ്പെഷ്യൽ ഇന്ന്?
ഞങ്ങൾക്ക്
ആ
ചോറ് തിന്നല് ഴ്ഞ്ഞിട്ട് ഞാൻ അങ്ങട്ട് പോയി അന്ന് ഒണക്ക മീനും കുമ്പളങ്ങ കറി.
ഒണക്കലീൻ എനിക്ക് ഭയങ്കര ഇഷ്ടയിരുന്നു.
ഏഹ് അതൊന്നും കിട്ട്ല്ല അവടെ?
ഇല്ല ഇല്ല ഇവടെ ഒണക്കമീ പോയിട്ട് മീൻ പോലും കിട്ടതില്ല.
വെറും പച്ചക്കറിയ?
പച്ചക്കറിയും പിന്നെ രണ്ടുസം മൊട്ടയും പിന്നെ ഞറാഴ്ച്ച മാത്രം ചിക്കനും.
ആഹ് ആഹ്
അങ്ങനെ
ബിരിയാണി ഒക്കെ ഉണ്ടാക്കോ?
അയ്യോ ബിരിയാണി ഒന്നും ഇട ഇല്ല. കൊതിപ്പിക്കല്ലേ എനിക്കാണ് ബിരിയാണി ഭയങ്കര ഇഷ്ട ബിരിയാണി, മന്തിക്കെ നിങ്ങളെ വീട്ട്ല് ണ്ടാക്കോ ബിരിയാണി മന്തിക്കെ? ഉം
ആഹ്
ആഹ് മുസ്ലിംസ് തോന്നു ബിരിയാണിയ ക്കെ എപ്പഴും ണ്ടാക്കല്ലേ?
ആഹ്
പിന്നെ എന്തൊക്കെ ണ്ടാക്കും?
അങ്ങനക്കെ തന്നെയള്ളൂ.
അപ്പ ഈ സ്നാക്സ് ഒക്കെ ണ്ടാക്കോ ഇങ്ങനെ കായ്പോള അങ്ങനെക്കെ.
ആഹ് ഞങ്ങള് കലത്തപ്പം, ഉണ്ണിയപ്പം, നെയ്യപ്പം അങ്ങൻത്തൊക്കെ സംഭവങ്ങള്. സമൂസ, കട്ലൈറ്റ് അങ്ങൻത്തൊക്കെ ണ്ട
ക്ക്
അവടെ എങ്ങനെ നാല് മണിക്ക് ചായക്കൊ കിട്ട് ന്താ?
ചായണ്ട് കടില്ല
അയ്യോ!
പൊട്ട കോളേജാ ഒരു പൊട്ട കോളേജ്.
ആഹ് നല്ല പണിയ പഠിച്ച് പോരണെങ്കി ലേ?
ഉം
എല്ലാം സായിച്ച് ഇല്ലേ മാസത്തിലൊന്നും കിട്ടൂല?
മാസത്തിൽ വട്ടം മൂന്ന് മാസക്കെ ഴിഞ്ഞ് ഞങ്ങള് പോന്നേ ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ
ആഹ് ആഹ്
വീട്ട്ല് വിസിറ്റേഴ്സ് ആയിപ്പയെ.
പത്ത് സം ന്ന്ക്കോ പിന്നെ പോയാല്?
പത്ത് ഒരാഴ്ചക്ക് തരും നമ്മള് പിന്നെ നീട്ടി പത്തുസൊക്കെ ആക്കിട്ട് വരും. അയിന് ഫൈനും കാണും. പൊട്ട കോളേജ് ഉം
നല്ല ഫൈന് ണ്ടാവോ?
ഓഹ് ച്ച് ആദ്യം പ്പോ ഒരു സം നൂറൊക്കെ ആയിരുന്നു ഇപ്പ ഇരുന്നൂറായി പിന്നെ ചെലട്ത്ത്ന്ന് അഞ്ഞൂറ് വാങ്ങും.
അയ്യോ! ഓഹ് അതക്ക കൊട്ത്ത്ട്ട് പിന്നിം ലീവ് എടുക്കോ?
അഞ്ഞൂറൊന്നും വാങ്ങിട്ട് നൂറ് ഒരു വട്ട വാങ്ങിട്ടുണ്ട്. അഞ്ഞൂറ് ൻ്റട്ത്ത് ഒരു വട്ടേ ചോയിച്ച്ട്ടുണ്ട് ഞാൻ ഞാൻ പിന്നെ ഇത് വാങ്ങിയില്ല മറന്ന് പോയി.
ഏഹ് ഏഹ്
അത്രയും പൈസ കൊട്ക്കണ്ട ആവശ്യല്ല ഒരു സം വീട്ട്ൽ നിക്ക്ന്നേന് അത്രയും ദൈവമേ അഞ്ഞൂറ് രൂപ ഉണ്ടാക്കണങ്കി ന്നെ പാട.
ആഹ് ഇപ്പ എത്രായി പോയിട്ട്?
രണ്ട് വർഷാവുന്നേ ള്ളൂ രണ്ടാമത്തെ വർഷ
ആഹ എത്ര വർഷമാണിത് കംപ്ലീറ്റ് ആക്കാന് ആ ഇഞ് രണ്ട് വർഷം ഇനിയും കഴിയണം ഇ
ഉ ന ആന്ത ഇോ
പോയ പോയവരൊക്കെ അതന്നൊയിട്ടാ പറയണുന്നത് ആരോടുത്ത് ചോദിച്ചാല് ഇതന്നെ അവസ്ഥ
കേരളം വിട്ടൻ എല്ലാം മടുപ്പാ പഠിത്തൊക്കെ
അതെ
ഫുഡും കണക്കാ
ഉം
ഉം
അവിടങ്ങോട്ട് റൂമിൽ എത്ര ആളുണ്ട്
ഞങ്ങ ഈ റൂമിൽ ആറു പേര് ഓരോ റൂമിലും കൂടുതലും കുറവൊക്കെയാണ് ഇങ്ങനെ മാറി മാറിയ പന്ത്രണ്ട് പേരുള്ള റൂം വരുണ്ട്
അതെ ആ് അതിനനുസരിച്ച് സൗകര്യങ്ങളുണ്ടോ
ആഹ അത് വലിയ റൂം ഇത് ഇത്തിരി ചെറിയ റൂമാ അതോണ്ട് ആറ് പേര്
ആഹ
ഉം
ഉണ്ട് പൊറത്തൊന്നും പോയില്ല
ഞങ്ങക്ക് ശനിയാഴ്ച ഉച്ചകഴിഞ് ഇത് വല്യ സ്ഥലംല്ലേ ബാംഗ്ലൂര് ബാംഗ്ലൂര്ല്ല സത്യം പറയത് കർണ്ണാടക ബോർഡർ ആത് തമിഴ്നാട് അടുത്ത അപ്പം വല്യ സംഭവുള്ള സ്ഥലംന്നും അല്ല അപ്പൊ അവര് പട്ടിക്കാട് ഏരിയ അപ്പം ഏഹ ശനിയഴ്ച ഉച്ച കഴിഞ്ഞ രണ്ട് മണിക്കൂർ ണ്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങാനുെണ്ടങ്കിൽ അടുത്ത് വരെ പോയിട്ട് വരാം അത്രൊക്കെ ഉള്ളൂ കാണാനും കറങ്ങാനും ഒന്നുല്ലാ ഇവിടെ
ഉ ആഹ
അല്ലെ പിന്നെ ഇവിടുന്ന് ബാംഗ്ലൂർ പോണ തന്നെ ഒന്നര മണിക്കൂർ ട്രെയിനിന് പോകും അപ്പ പിന്നെ നമുക്ക് പോവാൻ പറ്റത്തില്ല
ആഹ
ഉം
ഇപ്പം രണ്ട് വർഷം കൂടി പൂർത്തിയാക്കണം
ഈ രണ്ട് വർഷം കൂടെ അനുഭവിക്കണംന്ന് പറയണം ഏ നല്ല പാട അവര് കു ച്ചെറിയ കോളേജാണ് അതൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ചെറുതായണ്ട് അതിനനുസരിച്ചേ
ആഹ ആ
റൂൾസും നമ്മുടെ ഹോസ്റ്റലിന്റെ മുകളിൽ തന്നെ ബോയ്
എങ്ങനെ എത്രയ പൈസൊക്കെ
എട്ട് ലക്ഷം
ആഹ്
ഉം പഠിച്ചക്കുമ്പോ അതിനും കൂടും ഇവര് അല്ലാണ്ട് അല്ലറ ചില്ലറ എക്സാം ഫീസ് തന്നെ ഓരോ സെമന്റ് വാങ്ങണം ആറായിരംക്കെ അടുപ്പിച്ചാം
അഹ് ആഹ്
ലോൺടുത്താ നിക്കാ അല്ലേ പ്പിന്നെ നിക്കറു കീറും വീട് പണയം വയ്ക്കേണ്ടി വരും
ഉ
ഉം
ഒന്നെ ആഹ് നാലാളുണ്ട്
ഉം
വല്യോനെ ആറാം ക്ലാസ്സില് അയിന്റെ താഴെള്ളതെ നാലാം ക്ലാസ്സില് പിന്നെ ട്വിൻസാണ് യു കെ ജിയില്
ആഹാ അതു കൊള്ളാലോ
ഉം അല്ല ഗേൾസെ
ആഹ് ഉം കള്ളാ അപ്പം മൂത്തതുരണ്ടും ആമ്പിള്ളേരല്ലേ
അല്ലേ ഒരാളു മാത്രം മൂത്തോന് മാത്രം ആണ് ബാക്കി മൂന്നും പെണ്ണ് ഒരാങ്ങളക്ക്‌ മൂന്ന് പെങ്ങള്
ആഹ് കൊള്ളാം കൊള്ളാം
ഉം
ഓന് അപ്പൊ അയിനനുസരിച്ച് ഗമ കാണുവല്ലോ മൂന്ന് പെങ്ങമ്മാര്
ആഹ്
മല്ലു സിങ്ങൊക്കെ പോലെ
ആഹ് ആഹ് മൂത്താള് വേറെ സ്കൂളിലാണ് ബാക്കി മൂന്നാളും ഒരു സ്കൂളിലാ
ആഹ് ഹാ
ഉം നാലു വരെയുള്ളൂ ചെറിയ സ്കൂളില് അപ്പ അത് കഴിഞ്ഞിട്ട് അഞ്ചാം ക്ലാസ് മുതൽ വേറെ സ്കൂളി പോണം
ഓഹ് അപ്പം എല്ലാരും ക്ലാസി പോയേക്കുവാ അല്ലേ
ആഹ് ആഹ് ഇനിപ്പൊ നാലരാവുമ്പോ തിരിച്ചു വരും
ആഹ് വരാറായല്ലേ
വരാറായി ഉം
വരുമ്പം ഒരു ബഹളമായിയിരിക്കുവല്ലോ ഫുഡും
അതെ അവിടുന്ന് റോട്ട്മെന്ന് കരച്ചിലൊട്ങ്ങും
അവർക്കുള്ള സ്നാക്സൊക്കെ ഒണ്ടാക്കി വെച്ചോ അതോ
ഇന്ന് അപ്പോം കടലക്കറി രാവിലത്തെ കൊടുക്ക് അപ്പം ചുടണം കടലക്കറി രാവിലെത്തെ ഇണ്ട് അത് എന്തേന്തെ ഡെയ്ലി എന്തെങ്കിലും ഒപ്പിച്ചണം
ഹും ഹും രാവിലത്തെ കാപ്പി എന്തേലൊക്കെ ചുട രാവിലെ ഞാൻ കഴിക്കത്തില്ല പക്ഷെ വൈന്നേരം വരുമ്പം വെശക്കും അപ്പം ചൂടോടൊണ്ടാക്കി കഴിയ്ക്കും അപ്പം നല്ലടേസ്റ്റാ രാവിലത്തേക്കാട്ടിലും ടേസ്റ്റാ
ആഹ് എന്നും എന്തെങ്കിലൊക്കെ ഒപ്പിച്ചണ്ടേ
ഉം അവര് വഴക്കൊക്കെ ഉണ്ടാക്കുവോ
ഉം നല്ലപോലെ
നേരമ്പോക്കൊണ്ടല്ലേ നാല് പേര് ഒള്ളോണ്ട്
ആഹ് സ്കൂളില്ലാത്തന്നക്കൊരു കഥെണ്
ഉഹ് ഉം
രണ്ട് മാസൊക്കെ സ്കൂള് പൂട്ട്യാ ഞാൻ പറയും രണ്ട് കൊല്ലാപ്പൊ സ്കൂളു പൂട്ടീക്ക്ണ്ന്ന് ഇങ്ങനെ
ഹസ്ബന്റെ
എട്ത്തെ ഏഹ് ഓട്ടോർഷേണ് മീൻകച്ചോ കച്ചോടം ഇണ്ട് അത് കഴിഞ്ഞ് വന്നാ പിന്നെ ഓട്ടർഷ ആയിട്ട് പോകും മീൻ കച്ചോടം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി വരെ ഇണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ പിന്നെ പുഴയി പോയി വണ്ടിയൊക്കെ കഴുകി കുളിച്ച് വന്ന് ഭക്ഷ ഭക്ഷണം കഴിച്ച് പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൊക്കെ പിന്നെ ഓട്ടോർക്ഷ ഇടുത്ത് പോവ
ഉം ഉം
പിന്നെ മീന് ലീവ് ഇള്ളന്ന് രാവിലെ പോവും
ഉം
അപ്പൊ വീട്ടിലെപ്പോഴും മീനെന്തേലും കാണും അല്ലേ
അതെ അതെ
ഉം അപ്പൊ ഫ്രഷ് ആയിട്ട് ഒക്കെ കിട്ടുവോ നിങ്ങക്ക് മീനൊക്കെ
മാർക്കറ്റിൽ ഫ്രഷ് ഒന്നാവുല്ലല്ലോ ഓല് അവിടെന്ന് ഇടുത്ത് പോരാണ്
ഓഹ് ഉം
ഇന്ന് ചായുടിക്കാനായോ ഇന്നട്ട്
ആഹ് ചായ ഇവട്ത്തെ വല്ല്യ ടേസ്റ്റ് ഒന്നുല്ല ഞാൻ അതോണ്ട് കുടിക്കാറില്ല
അതെ
എനിക്ക് കുടിക്കുമ്പം നല്ലതന്നെ കുടിക്കണം വീട്ടിലാവുമ്പം നല്ല കട്ടി പാല് ഇവിടാണേ പാൽല് കുറെ വെള്ളവും എനിക്കതോണ്ട് ഇഷ്ടില്ല. പിന്നെ വലപ്പഴും പുറത്ത് പോകുമ്പോ വല്ലോം ഞാൻ കുടിക്കത്തൊള്ളൂ വെറുതെ എനിക്ക് ഇല്ലാത്ത കുടിച്ച് വയറ് എന്തോ
മധുര ഉണ്ടാവില്ലേ ചോയ്ക്ക
ആഹ് മധുര ഇല്ല കടുപ്പവുല്ല പാലൂ ഇല്ല പേരിനൊരു ചായ. ആഹ് സ ത്ത്യേ നമുക്കീ നല്ല ചായൻ്റ ടേസ്റ്റ് മറന്നോവും
ആഹ്
ഉം
വീട്ട് പോയി വരുമ്പോ എന്തേലൊക്കെ കൊണ്ട്ര്വോ?
ആഹ് വീട്ടി പോകുമ്പോ വരുമ്പോ സ്നാക്ക് ഒക്കെ കൊണ്ടുവരും പത്ത് ആയിരത്തിഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ മുറുക്കും അങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ട് വര്ണെ
ആഹ്
അന്നാലെ ഇവടെ നിക്കാൻ പറ്റൂ രണ്ടു മാസേലും. വെച്ച് വെച്ച് തിന്നും. ആഹ് ശരി ന്നാ.